ആ
ഉം ഫുഡെ ചോറൊക്കെ കഴ്ച്ചോ?
ആ ചോറൊക്കയ്ച്ച് ങ്ങളോ?
ആ ചോറേയ്ച്ച്
ആ
ഉം എന്താ കൂട്ടാന്?
വെടെ നെയ്യ്ച്ചോറും പിന്നെ ഇന്താപ്പനെന്ന് പറയ ചെമ്മീൻ കറിം
ആ ഇന്നെന്തേ യ ആ ദെൻ പ്രത്യേകിച്ച് എന്തേണ്ടേയ്ന്നൊ വെറ്തെ ണ്ടാക്കിയതാണോ?
അല്ലല്ല ന്റെ ബർത്ത്ഡേര്ന്നു
ആ ഹാപ്പി ബർത്ത് ഡേ
ആ താങ്ക് യൂ
അതെ ആ കടന്ന്ക്ക്ണ് ഫോണ്മ്മെ വെറ്തെ ങ്ങനെ കളിച്ചതാ.
ആ വീട്ടിലാരൊക്കെ ണ്ട് ആ മഴ ഇണ്ടേര്ന്നു. ഇപ്പ കൊറവൊണ്ട്.
ആ
അവിടെണ്ടോ?
ഇവടെ രാവിലെക്കെല്ല മഴേരുന്നു. ഇപ്പൊ മഴയൊന്നുല്ല.
ആ വീട്ടിൽ ആരൊക്കെണ്ട്?
വീട്ടില് ഹസ്ബന്റിണ്ട് മൂന്ന് മക്കള്ണ്ട്.
ആ മക്കളൊക്കെ പഠിക്ക
മക്കള് പഠിക്കാണ് മൂത്താള് ഒമ്പയ്ലാണ് രണ്ടാമത്താള് ഉം മൂന്നില് ചെറ്ത് എൽ കെ ജിൽ ഈ പ്രാവശ്യം ചേർത്തീക്ക.
ആ
ഉം അനക്കാരൊക്കെണ്ട്?
ൻക്ക് മ്മ, പ്പ പിന്നെ ഒരു അനിയത്തി, അനിയൻ.
ആ പഠിക്കാ
ആ ഞാൻ പ്ലസ്സ്ടുവാ.
എന്ത് എന്തിനാ പഠിക്ക്ണ്
കോമേഴ്സ്
പ്ലസ്സ് ടു
ആ പ്ലസ്സ് ടു.
ഏതാ കൊട്ത്ത്ക്ക്ണ്?
ഞാ കൊമേഴ്സാ ടുത്തെ
ആ എങ്ങനെണ്ട് ക്ലാസ്സൊക്കെ?
കൊഴപ്പല്ലാ ഞാൻ മ്മ റിസൽറ്റ് വന്നിട്ടില്ലല്ലോ പ്ലസ് വൺ
ആ പ്ലസ് വൺ പ്ലസ് വണ്ണിലാണ് ന്ന പറഞ്
അല്ല പ്ലസ് ഇപ്പ പ്ലസ് ടുലാണ് പ്ലസ് വൺന്റെ റിസൾട്ട് വന്നിട്ടില്ല മാർ ക്കൊന്നും അറിയില്ല
ആ എന്താ അവിടുന്ന് പാട്ടൊ എന്താണത്
ആ അത് ഫോണ
ആ മറ്റേ അപ്പൊ പ്ലസ് വൺ ഇപ്പൊ പഠിച്ചുകൊണ്ട് പ്ലസ് വണ്ണിൽ ഇരിക്ക ഞ്ഞി ഇ പ്ലസ് വണ്ണ് പ്ലസ് ടു കേക്കാരല്ലേ
ആ ഞാൻ ഇപ്പൊ പ്ലസ് ടു പഠിച്ചോണ്ട്ക്കാണ്
ആ റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല
ആ പ്ലസ് വണ് റിസൾട്ട് വന്നിട്ടില്ല
ആഹ ഏതടുത്തക്ക്ണ്
ഞാൻ കൊമേഴ്സ്
ഏഹ്
മ്ം ആ പിന്നെ നങ്ങളെ വീട്ടില ആനൊക്കെയന്ന്പ്പന്റെ വീട്ടില്
ഞങ്ങള് നാല് പെൺകുട്ടയോളും ഒരനിയനുആണ് അത് ഓഫ് ആക്കാൻ പറ്റൂല പോണ്
ആ ഞാ പറയാ ജിയ ജിയ എന്താ
അ
അപ്പൊ വാങ്ങിച്ചനി
അതെ ന്ന അല്ലെങ്കിൽ വേറെ എവിടക്കേലും മാറിക്കെന്തെങ്കും ഇതായ വും ക്ലിയറാണ് ഞൻ സംസാരിക്കുന്നത്
ആഹ അ ഓഫ് ആക്കീക്ണു
മറ്റേ ഇക്ക ഞമ് നാല് ഞാന് നാല് ഞങ്ങള് നാല് പെൺകുട്ടികളണന്ന പിന്നെ ഒരു അനിയനാണ്
ആ എല്ലാരും മാനേജ് കയിഞ്ഞതാ
ആ എല്ലാരീം കഴിഞ്ഞികുണു അനിയന് പഠിക്കാണ്
ആഹ്
ഉ ഞാനാ മൂത്ത് പിന്നെ എന്റെ തായെ ഒരു മൂ മൂന്നാളും അവരൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി
ആഹ അനിയനെന്നിനാ പഠിക്കണെ
യന് ഈ മൊബൈൽ മെക്കാനിക്കിൻ്റ ത്തിന് പടിക്ക
ആഹ് ആഹ് ആഹ് പിന്നെ മക്കളൊക്കെ ഇടുന്നോ
മക്കളെക്കൊറങ്ങി രാവിലെ സ്കൂളള്ളതല്ലേ അവരൊക്കെ നേരത്തെ കടന്നക്ക്ണ് ചെറുതിനെ ഞാപ്പൊ കുടിച്ച ഉറക്കിട്ടൊള്ളു ഓൻക്ക് ഉറങ്ങാൻ മടിയായിട്ടേ ഓനറ പിന്നെ രണ്ടീസംപൊ ഇസ്കൂളിണ്ടായില്ലല്ലോ അപ്പൊ പിന്നെ വെഴ്കി കടന്നാലും മലാചിട്ട് വഴ്കീട്ട് ഉറങ്ങി ണ്ടായി അപ്പൊ ഇന്ന് പോന ആതായിരിക്കനൊക്കെ നിക്കാനേ
ആഹ് അനീറ്റ വന്നെനെ
ആഹ്
പോവും പോവാൻ മടിയൊന്നില്ല പക്ഷേ രാവിലെ നീക്കണ ഇഷ്ടല്ലേ നേരത്തെ നീക്കണത്
ആഹ നീക്ക്ണ നീക്ക്ണ ഇഷ്ടലൈയ് ഇയാൾക്ക് ഇപ്പ ചേർത്തിയ കാരണെയ് സ്കൂൾക്ക് പോവാനൊക്കെ ഭയങ്കര മടിയായി പൂ അങ്ങനത്തെ ശീലാവണെള്ളല്ലോ പോയിട്ട് ക്ക് ഭയങ്കര മടിയാണ് പോവാന്
ഇല്ലേയിരുന്ന ആദ്യം
കെ ജിക്ക് ഇപ്രാവശ്യം എൽ കെ ജിക്കെനെ ചേർത്തിക്ണത് അംഗലവാടി പോയിട്ടുണ്ടായിരുന്നില്ല ഇല്ല ഇല്ല അംഗൽവാടി പോയിട്ടില്ല അംഗൽവാടി കൊറച്ച് ദൂരാണ് അപ്പൊ അങ്ങട്ടാക്കാനും കൊൻ്റാനൊക്കെ ബുദ്ധിമുട്ടെല
ആഹ് അതാവുലെ അത്ര മടി ശീല
അത് ആ എനിക്ക് അങ്ങനെ പോയിട്ട് ശീലില്ല അത് കാരണം
ആഹ് കരയ എന്നിട്ട്
ആ കരഞ്ഞ്ങ്ങോണ്ടെന്നെ പോവ എന്നും കഞ്ഞിട്ട്ന്നെ പോവ ഇപ്പൊങ്ങനെ ശെരിയായി വര്ണ്ട്
ആഹ് ഇനിപ്പ നാളെ കരയെക്കരം ഇത്രീസം ലീവ്
അ അപ്പൊ മൂന്നീസം സ്കൂള് ഉണ്ടായിട്ടില്ലല്ലോ അപ്പ ഇനി വേണങ്ങി ന്നാളെ കരേര്ക്കാരം ഇവടൊരു പാർക്ക്ണ്ട് ഞങ്ങ്ക്ക് പാർക്ക്ക് പോവ ഞ്ഞാ നാളെ സ്കൂള്ക്ക്‌ പോണില്ല്യാന്ന പറഞ് അതൊ മാ മഴ ആയിറ്റ് പാർക്കൊക്കെ അടച്ചിട്ട്ക്കാണ് അപ്പം തൊറക്കുമ്പ പോവാർഞ് എൻക്ക് പറ്റൂല നാളൊക്കെന്തായാലും പോണം ഞാൻ സ്കൂള്ക്ക്‌ പോണി ഇപ്പ വെല്ല്യ കല്ല്ക്കോയാമതി പാർക്ക്കോയാമതിന്നാ
ആഹാ ഇവിടയ്ന് മടിയൊന്നുല്ല്യാ അനിയത്തിക്ക് ഓള് ഞാനല്ലരാ വിലെ അവള് പന്ത്രണ്ടണിക്ക നീക്ക പൊതുവേ അപ്പം നീക്കണേ ഇഷ്ട്ടല്ല്യ
ആഹ
മടിണ്ട് വെറോഴ് കൊഴപ്പോല്ല പഠിക്കാനായാലും എയ്താഷ്ട്ടാ ച്ചെല്ല്യ എഴ്തുമ്പ കൈഏനാവ്ണ്ടി എനിക്കൊറക്കലണ്ട് അങ്ങനെ ഒരോ രീസം പറയും പഠിക്കാൻ ഇഷ്ട്ടാ ആഹ കെ ജി ലെന്നെ എൽ കെജി
ആ എങ്ങനെ അവർക്ക് ക്ലാസ്സൊക്കെ തൊടങ്ങ്യാ
ക്ലാസ് ആ എല്ലത്തിലും കൊറച്ചീഷെ അങ്ങനെടുത്ത് പോവ്ണ്ട്
ഏ എങ്ങനെ അക്ഷരങ്ങളൊക്കെ എഴ്തലൊടങ്ങ്യ അല്ല എങ്ങനെ ആദ്യത്തെ ആക്ടിവിറ്റീസൊ
അല്ല അക്ഷരങ്ങളെന്നെ ഏയും ബിയും ഇടുത്ത് ഇംഗ്ലീഷില് പിന്നെ മലയാളത്തില് എന്തൊക്കോ ഏ റാ താന്നെഴ്തി കൊടുത്ത്ക്ക്‌ണ് നാ ന്ന്
ആഹ് അങ്ങനൊക്കെ എഴ്തലൊടങ്ങീലെ
ആ പിന്നെ പാട്ട്
എക്ക് തൊടങ്ങിയത് ജൂൺ എത്രക്കാ തൊടങ്ങിയത് അവക്ക് ഒന്നിന ന്നെ തൊടങ്ങിക്ക്ണോ
ഇല്ല ഉർക്ക് എട്ടിനാ തൊടങ്ങിയത്
ആണോ ഇവിടെ പതിനെട്ടിനാ തൊടങ്ങിയത് അല്ല ഇവര് ഇവര്ക്ക് അറബിയില് അക്ഷരട്ത്ത്ക്ക്‌ണ് അ മാരി ഏ പിന്നെ മലയാളത്തിലെട്ത്ത്ക്ക്‌ ണ് അ ഇംഗ്ലീഷിലൊക്കെ ഇങ്ങനപ്പൊ അത്ര പെട്ടെന്നൊന്നും ചെറിയ കുട്ട്യോളെല്ലാരും ഇത് തൊടങ്ങലില്ല അപ്പ അതൊണ്ടാണ് തൊടങ്ങിക്ക്‌ണോ ചോയ്ച്ച് ഞാന്
ആഹ ഇത് സ്ലോ ആണ് ഓരോ ദിവസം കൊറച്ചീഷെ കൊറച്ചീഷെ അങ്ങനെ എടുത്ത്ക്ക്‌ പിന്നെ കളറിങ്ങും കാര്യങ്ങളൊക്കെ പ്പഴ് അങ്ങനെ ഇണ്ടാവൊള്ളൂ എയ്താന്നേരം കളറിങ്ണ്ട് ട്ടോപ്പിക്ക് കൊറച്ചെടുക്കൊള്ളു ത്തി പട്പ്പിക്കിന് ലോഡായ പിന്നെ പഠിക്
ആ വെയ്ക്കൂല ചെറിയ കുട്ട്യോളല്ലേ
ആഹ എന്ന്ട്ടന്നെ മടിയായിരിക്കാണ് ഇല്ല പഠിക്കാൻ മടിയൊന്നില്ല എയ്താനിഷ്ട്ടില്ല്യ
ആഹ
ഫോർ ലൈൻ റ്റൂലൈനൊ കൊടുക്കല്ലോ
അ അതൊക്കെ ഇപ്പ തന്നെ തൊടങ്ങിയോ
ആഹ് അതൊക്കെ തൊടങ്ങി ഇവ്ര്ക്ക്
ആ എന്താ ഇത അതൊന്നില്ല്യാ നോട്ട്ക്കൊക്കെ രണ്ട് മാസം കയ്ഞ്ഞിട്ട് നോട്ട്ബുക്കിലൊക്കെ എഴു തലോടുങ്ങാ. ഇപ്പം സ്ലൈറ്റിൽ ഇങ്ങനെ എഴുതിട്ട് ഇങ്ങനെ ഇതാക്കാം.
ഏവിടെ നോട്ടൊക്കെ തുടങ്ങിന്നാ.
എന്ന ഇവിടെ നോട്ട്ന്ന് തുടങ്ങിട്ടില എന്നിട്ട് ഇക് തോന്നുന്നത്. ഇവിടെങ്ങെ ആദ്യം ആണോ എന്നൊക്കെ തോന്നത്. എല്ലോടത്തും വേറെക്കെ ഈ മോണ്ടിസോറടെ അങ്ങനത്തെക്കെ. ക്സ്സുകളിലൊക്കെ ഇപ്പോളും അവർക്ക് ഒന്നും തുടങ്ങിയിട്ടില്ല. ബുക്കുകുകളും എടുക്കലെ തുടങ്ങിയിട്ടില്ല. അപ്പൊക്ക് തോന്ന് ഇവര് കുറച്ച് പാസ്റ്റാണ് തോന്നുന്ന അത ജോയിച്ചത്.
ആഹ ഇവിടെ ഞങ്ങള് പറഞ്ഞച്ചോക്കും ഇവിടെ നല്ല ഫാസ്റ്റ് ആണ്.
ആ അതാ ഞാൻ പറഞ്ഞത് അവിടെ നല്ല വാസ്റ്റാണ് ഇപ്പ ഇവടെക്കെ രണ്ടു പുസ്തകങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലാണ്. കൊണ്ടാവല് തുടങ്ങീക്കണത്.
അവിടെ കൊഴപ്പൊന്നുമില്ല കുട്ടികൾക്ക് പഠിച്ചേ പോകാൻ പറ്റുന്ന വാസ്റ്റേ ഉള്ളു.
ആഹ അങ്ങനെ ആയ കൊഴപ്പല്ല അല്ല കുട്ടികൾക്ക് ചെറിയ കുട്ടികളല്ലേ. അവർക്ക് പെട്ടെന്ന് കേച്ചി
ആഹ ആഹ ശരി പിന്നൊ പഠിപ്പിച്ച റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കും ഒരു ദിവസം പഠപ്പിച്ചച്ച് തന്നെ ഈവാക്കി അടു പഠിപ്പിക്ക അങ്ങനെ ഇരിക്കൂില്ല. ഫസ്ങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെപഠിപ്പിചു അപ്പ പിന്നെ അത് എന്നും ഓർമ്മ ഉണ്ടാവും നമ്മളന്ന് പഠിപ്പിക്കും.
നിന്റെ മകന് പഠപ്പിക്കൻ ഇരുത്തിയാല് പാട്ടുപാടി തരും. പഠക്ക് ഓന്ക്ക് പഠിക്കൻ എന്താന്നുള്ളരു മൈന്ഡേ വന്നിട്ടില്ല.
അതൊന്നാമത് നെയ്സറി പോയിട്ടില്ലല്ലോ അത് അ പുടുത്തല്ലാഞ്ഞിട്ടാണത്.
ആഹ ഓനിക്ക് എന്തയിക്കൂടെ ഒന്ന് വെച്ചില ചെറുതാണ് മറ്റേ രണ്ട് താത്താരല്ലേ. ഓനെകൊച്ച് ഇങ്ങനെ കൊഞ്ചിച്ചിട്ട് നടന്നിട്ട് ഇതായിട്ട് ഓന്ക്ക്. എ ആ വപ്പാന്റെ പിന്നലെ അങ്ങനെ നടക്കും. വണ്ടിമേ പിഡിയോക്ക് പോവാ മുട്ടായി വങ്ങ അങട്പോവാ. അങ്ങോട്ട് പോകുമ്പോയും പോകും ഇങ്ങോട്ട് പോകുമ്പോയും പോകും
ആഹ ഞൻ ഇവിടന്നന്ന് ഇനി മടിയൊന്നുല്ല അപ്പ കൊഴപ്പമില്ല.
ഉം വേറെ മറ്റേരു മറ്റേ എത്രല്ല എത്രയിലാ മറ്റേ കുട്ടി.
ഓനി സിക്സ്ത്തിലാ.
ആഹ
ഓന് മടിയാ പോവാൻ.
ആഹ വലിയൊർക്ക് ചെ വല്യർക്കാ മടി ചെറിയർക്കല്ലാ മടി
അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക്. കുറച്ച് മടി കൊടുത്തുകയാണല്ലോ.
ആഹ ആൺകുട്ടികൾക്ക് ഞമ്മള് പെൺകുട്ടികള മാരില്ലല്ലോ? പെൺകുട്ടികള് പറഞ്ഞാല ക്കെ ഞാൻ തോന്ന മറ്റവരന്നും പഠിക്കാനൊന്ന അത്ര ഇടങ്ങേറണ്ടായിട്ടില്ല. കാരണം പറഞ്ഞാലും ഒരു ഒതുക്ക ഉണ്ടാവൂല ആൺകുട്ടികള് പറഞ്ഞാല് ഈ കേറി മറിഞ്ഞുകൊണ്ട് ചാടി മറിഞ്ഞു കൊണ്ടല്ലെ.
ഇന്റെഇമമിം പറയും ഇന്നെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ലേയ്ന്. ഓനോ പഠിപ്പിക്കാന ബുദ്ധിമുട്ട് പറിയും. ഒന് പഠിച്ചു വന്നീന്ന് പിന്നെ കൊറോണ വന്നില്ലേ? അയലാണോന്റെ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സ്. പോയത് അയില് പറ്റാ അങ്ങട്ട് പിടുത്തം വിട്ടുപോയി.
പുത്തട്ട് അതാണ് അവർക്ക് കിട്ടേണ്ടത് അവർക്ക് അത് കിട്ടില്ല അത- ഒന്നും രണ്ടും നമ്മള് എങ്ങനാലും നമ്മള് ഉന്മാരും പറഞ്ഞ കൊടുക്കുന്നമാര് ഒന്നും ആവൂല്ലന്ന് ടീച്ചർമാര് പറഞ്ഞ കൊടുക്കണത്.
ആഹ ഓന് ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അപ്പം ഓനക്ക് ഇംഗ്ലീഷ്. വായിക്കാറിയ, എയ്താനൊക്കറിയ, പഷേ മലയാളം ഒരു തുള്ളി, അറിയില്ല തീരേ, വായ്ക്കൻല്ലങ്ങനേ ഒന്ന് എന്ത്പ്പൂ കാട്ട്യാണം വായ്ക്കാ വായ്ക്കാ അറിയില്ല മലയാളം
ഇംഗ്ലീഷ് മീഡിയം പഠിക്കണ കുട്ട്യേൾക്ക് അതന്നെണ് മലയാളം മീഡിന്റ്റം മൂത്തപെങ്കു മൂത്തകു കുട്ടിക്ക് തേമാരി ഓഒമ്പയ്ലാണ് ഓള് ഇപ്പളും മലയാളത്തിലൊ- ഛെലേതോന്നും അവൾക്ക്‌ പറയാപറ്റ്ല ഇപ്പൊ അനാറൊക്കെ കണ്ട്ട്ട് ണ്ടെങ്കിഓള് പോമൊഗ്രനേറ്റ് ന്നൊക്കെ പറയും ഓൾക്ക്അനാറ്ന്ന് പറയാകിട്ടില്ല അതേമാരി പലപലേ കാര്യങ്ങൾ സിമ്പ്ളായ വാക്കുകളേയ്ക്കാരം പഷെ ഇവൾക്കത് മലയാളത്തില് ചെല്ലുവായ് ഇംഗ്ലീഷ് ഷിലപറയു
ഷാ അതാ നല്ലത്. ഇപ്പൊ ഫുള്ള് ഇംഗ്ലീഷാണല്ലോ.
ഉം ന്നാ ശെരി.
ആഹ് ന്നാ ഓക്കെ ഓക്കെ.